ഹലോ. കേക്കുന്നുണ്ടോ. ആഹ് നമസ്കാര ഉണ്ട് എന്നാ ഉണ്ട് വിശേഷങ്ങളൊ
ആഹ് സുഖാണ്
സുഖായിട്ട് പോവുന്നു. മക്കളൊക്കെ എന്തേയ്
മക്കള് പഠിക്കാണ്
ഉം ഏതൊക്കെ ക്ലാസ്സിലായി
ആഹ് മോന് ഏഴ്ല്. മോള് നാലില്. ഇങ്ങൾക്കോ
ആയ് എനിക്ക് മോന് ഏഴില്. മോ ഓ അടുത്തയാള് രണ്ടാം ക്ലാസ്സില്
ആഹ് പിന്നെ പ്യാപ്പ്ളല്ലേ എവിടേണ് ഇവിട്ള്ള ആളാ
ആഹ് ഇവിടെ ഇടുക്കിത്തന്നെ ഉള്ളവരാ
പണി എന്താ
ഉം ഞാൻ ഓഫീസി വർക്കീയ്യുന്നുണ്ട് ഒരൊഫീസി പോവുന്ന്ണ്ട് വർക്കീയ്യാൻ വേണ്ടീട്ട് പിന്നെ ബാക്കിയുള്ള സമയത്ത് ള്ളാര് വീട്ടില് ഇങ്ങനെ പോവുന്നു ആ ശരിയാ ശരിയ എഴുതിക്കൊ അങ്ങനെ പോവുന്നു ഉം എങ്ങനെ പോവുന്നു പണിയൊക്കെ എന്താ ചെയ്യുന്നെ
ഞാന് ഹൗസ് വൈഫാണ്. എട്ക്കും പോണൊന്നില്ല വീട്ടില്ലന്നേണ് പിന്നെ പുതിയാപ്പ്ള ദുബായീലാണ്
ഓഹോ എങ്ങനെ വർഷത്തി വരോ
ആഹ് ച്ചാ ചെലപ്പൊം ഒരു വർഷം കൂടുമ്പൊ ഔഹ് ചെലപ്പോം ര രണ്ട് വർഷം കൂടുമ്പൊ ഓരോ സാഹചര്യത്തിനനുസരിച്ച് പിന്നെ ലീവും കിട്ടണം ഓ വന്ന് പോയിട്ടിപ്പൊ നാല് മാസായി
ഉം
വന്നാ അവ്ടെ പത്തു മാസൊക്കെ നിക്കും
നിക്കും. പോയി കഴിഞ്ഞിട്ട് ഞാ അവ്ടെ നിക്കും
ആഹ് പോയി കഴിഞ്ഞ അവ്ടെ നിക്കും അങ്ങനെലെ
വന്നാ പോവൂല്ല്യാ പോയാ അവിട്ന്ന് ഇങ്ങ്ട്ട് വരാനും പണിയാ
വരൂല
ആഹ് അതെ. അങ്ങനേണ് ആഹ് പിന്നെ ന്നാ പിന്നെ ഇനീ എപ്പളാങ്ങള് ഹ് ചോറൊക്കെ തിന്നല് രാത്
ചോറ് പിന്നലെ ഇപ്പൊ ചായ കുടിക്ക്ന്ന സമയ
തന്നേ. ഞങ്ങള്വ്ടേവ് മറ്റേവ് അഞ്ചര ആ ടൈമിലൊക്കെ സാധാ സമയത്തൊക്കെ ചായുടിക്കും
സമയം അതാണ്. നമ്മ്ടേ അവസ്ഥേടെ വ്യത്യാസവും ചേഞ്ചിംഗ് കാരണം നമ്മ്ള സമയത്തിനേങ്ങ് മാറ്റി
അതെ അവിടെ എങ്ങനെന
എനിക്ക് അവിടെ ആറ മണി വരെയ വർക്ക് ടൈം ഉള്ള ജോലി സമയം വരുന്നേ അപ്പൊ അത് കഴിഞ്ഞ് ഞാന ഇറങ്ങുമ്പത്തേനും ഏഴ് മണി കഴിയിവിട വരുമ്പോത്തേനും അപ്പം ഇവിടെ വര നല്ലൊരു വിശ എന്നിട്ടാണ് നമ്മള് ചായ കുടിക്കാണ്ടാളോ
ഉം
ആ ചായ എടുത്ത് ഇപ്പ്ളം കുടിക്കും
ആഹ അതെ ആ പിന്നയിപ്പ രാത്രി എപ്പഴഞ്ഞ് ചോ ചോറോ ചപ്പാത്തി എന്താ തിന്നാ
ഇപ്പൊ ഈ സമയത്ത് ആ ചോറണ്ട് ഇാ ആ പണി അങ്ങ് തീർന്നു ചെയ്യില്ല ആരോഗ്യവും മെച്ചപ്പെട്ടിരിക്കും
ഉ ഞങ്ങള് നേരത്തെ ഭക്ഷന കേൾക്കും ചോറൊക്കെ നേരത്തെ തിന്നും
ശരിക്കും ചോറ് ഒരു ഏഴുമണിയ ആകുമ്പത്തേും കഴിക്കണം എന്നാണ് പറയുന്ന
ആ ഞങ്ങള് ദ മുന്നേ കേൾക്കലുണ്ട് ഇന്ന്പ്പോ ഇനിപ്പോ നാളെ ഞങ്ങക്ക് ക്ക് നോമ്പാണ് അനി കൊറച്ച് ആ മൊറത്തിന്റെ നാളെയും മറ്റന്ന അപ്പൊ പിന്നെ കൊറച്ച്
എന്താണ് പെരുന്നാൾ സ്പെഷ്യലൊക്കെ എന്താണ് ഒരുക്കങ്ങളൊക്കെ എങ്ങനെയായി
ആ പെരുന്നാൾക്ക്ക്കങ്ങളൊക്കെ എങ്ങനെ കൊണു ഇതിന് അപ്പൊ നാളത്തെ രണ്ട ഉമ്മയും ഉറച്ചിട്ട് എല്ല അങ്ങനെ എല്ലായിടത്തും പോകന്നില്ല പിന്നെ വീട്ടക്കൊക്കെ പോകുന്നല്ലാ അതെ ഇപ്പ നാളെ സ്പൂളും മദ്രസ ഒന്നും ഇല്ല പിന്നെ വീട്ടക്ക് പോണില്ല ഇവിടെ നിക്കാച്ചിട്ടാണ്
ഉം അപ്പൊ അടു സ്വന്തക്കാര് വീട്ടിൽ പോകും അങ്ങനെ ഡ്ര
ഈ അങ്ങനെൊന്നുമല്ല നമ്മള് കൊല്ല ആഹ അല്ല പിരന്നാളല്ലേ വരുന്നത്
പെുന്നാനാ അപ്പൊ അങ്ങനെ ഡ്രസ്ക്കെ എടുത്ത് ആഘോഷിക്കും
ആഹ് പെർണാക്ക് ഡ്രസ്സ കൊടുക്കും അപ്പൊ നമ്മളെ വീട്ടിലക്ക് പോകും നമ്മളെ വ അ അടുത്തതന്നെ ഉണ്ട് ഇളച്ചിളൊക്കെ അവിടക്കൊക്കെ പോകവും പിന്നെ തറവാട് പേരെ അടുത്തണ്ട് അങ്ങോട്ടൊക്കെ പോകും അങ്ങനൊക്കെ ചെയ്തിട്ടൊക്കെ ങ്ങനെ പിന്നാണ്ട് വീട്ടിക്കാണ് പോകവും
പോകും
ആ
ഉം എന്തായാലും അടിച്ചു പൊളിക്കാം
ആഹ് അടിച്ചു പൊളിക്ക
പെരുന്നാള് പക്ഷെ ഇതന്ന് പറയുമ്പോ നോർമലി ഒരു ദിവസം പോലെ നാളെത്തെ ദിവസിന്റെ പ്രത്യേകത എന്താണപ്പൊ
നാളത്തെ കഞ്ഞപ്പോ ആ നാളെ തീരുമാനിക്കുക
അല്ല എന്താാണ് ഒരു പ്രത്യേകത ദിവസത്തിന്റെ
ആഹ പ്രത്യേകം ന എനിക്ക് നാ ആ് അത പറയാ എക്ക് അറബി മാസം കൊണ്ട് ഫസ്റ്റത്തെ മാസാണത് ഇപ്പൊ ഇംഗ്ലീഷ് മാസം ജനുവരി ഇല്ലേ
ഉം
ആ അതേമാതിരിക്ക് അറബി മാസത്തിൽ വസ്തുത്തെ മാസം മുഹറം മാസ അപ്പൊ അതില് ആ മുഹറം മാസം ആയില് ഒമ്പതും പത്തും ചിലര് ഒന്ന മു പത്ത് വരെ നോമ്പ് നോൽക്കും ചിലര് ഒമ്പതും പത്തും നോൽക്കും ഞാനൻ ഒന്ന് മുതൽ നോക്കണം വി വിചാരിച്ച തുന്നു പക്ഷേ എനിക്ക് തൊണ്ടവേദനയും പാനിയ തലവേദനൊക്കെ ഞാൻ നോട്ടില്ല ഞാൻ വിചാരിച്ച് ഞ്ഞപ്പോ ഒമ്പതും പത്തോന്നോൽ ക്കാരരുന്നു
ഉം ഹ ഉ ഒമ്പതാമത്തെ ദിവസം പത്താം ദിവസം നോക്കാന്ന്
ആഹ് പത്തും രണ്ടും നോമ്പത് നോമ്പ ആഹ് ലാസ്റ്റത്തെ രണ്ടു നോമ്പ് നോറ്റ് അതിന് പിന്നെ നാല് നാല് മണി മൂന്നരക്കൊക്കെ നീച്ചിട്ട് ഫുഡയ്ക്കും ഞങ്ങള്
മറ്റേ നോയമ്പോലന്നെ
ആഹ് അതെ അതെ അതുപോലെ തന്നെ ഫുഡയ്ക്കും പി പിന്നെ ബാങ്കൊടുക്കന് മുന്നേ നമ്മക്ക് കഴിക്കണല്ലോ
ആഹ് മറ്റേ നോയ്മ്പ്ന് ഞാൻ കേട്ടിട്ടുണ്ട് രാത്രി അങ്ങനെ വെള്ക്കണേരം ബാങ്കിന് പിന്നെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ അടുത്ത ഇത് നൊയ്മ്പ്
അതെ മ ആഹ് മരിബ് വാങ്ക് കൊടുക്കുമ്പോ നോമ്പ് തുറക്കും അപ്പത്തിന് നമ്മളെന്ത ന്തെങ്കിലൊക്കെ ഭക്ഷണം ണ്ടാക്കും പത്തിരിം ചിക്കൻ കറിയോ അല്ലെ എന്തെങ്കിലുക്കെ കടിയോ എന്തായാലും നമുക്കിഷ്ടമ ചെലപ്പോ ബിരിയാണിണ്ടാക്കും ചിലപ്പോ മന്തി ഓരോ നമുക്കെന്താണോ തോന്നണ അതൊക്കെണ്ടാക്കും പിന്നെ പൊരിക്കടി ഒന്ന്ങ്ങനേറെ ഞാൻ ഉണ്ടാക്കലില്ലട്ടോ അപ്പത്ര നല്ലതല്ല വെറും വയറ്റ്ക്കെ പൊരിക്കാടി അത്ര നല്ലതല്ല അപ്പൊ പിന്നെ ഞാനായിട്ട ആഹ് അതെ ആഹ് ആഹ് ആഹ് ഇത്തപ്പഴ ആഹ് ആഹ് ആഹ് അത് കഴിക്കും
ഉം
പ്പൊ മഴയായ കാരണം ഇപ്പ നമുക്ക് ഫ്രൂട്സിനോടൊന്നും അത്ര ഇതില്ലല്ലോ
താല്പര്യല്ല
താല്പര്യമില്ല
ഉം
ചൂടാവുമ്പോളല്ലേ അപ്പ ഞമ്മക്ക് അതൊക്കെര്
അതെ അല്ലെങ്കി രാത്രിയും വെളക്കാർ ആ സമയത്തൊക്കെ ഫുഡ് കഴിക്കുമ്പോ ഒര് - ഒരു എന്തായാലും കൊറച്ചല്ലേ കഴിക്കുളൂ സാധാരണ ഒരാള് കഴിക്കുന്ന പോലെ കഴി
ഇ ക ചെല കഴക്കണോരൊക്കെ ഉണ്ട് ഞാന പൊതുവെ ആ ടൈമില് കളി കഴിക്കലില്ല ഞാന് ഒന്നല്ലെങ്കിൽ ച ഒരു കപ്പ് ചുടുവെള്ളംട് കുടിക്കും ഞൻ പിന്നെ പിന്നെ മക്കള് നോമ്പൊൽ പ്പുണ്ടാ അവർക്ക് ഞാന് ചോറ്ണ്ടാക്കും, അപ്പൊ ഞാന് രാത്രി എന്താള്ളത് താളി പ്പ്ണ്ടാക്കും. മുരിങ്ങൻന്റെല താളിപ്പും അയ്ക്ക് മുട്ട പൊരിക്കലോ അങ്ങനെത്തേലൊക്കെ താളിപ്പ് ണ്ടാക്കി കൊടുക്കും. അപ്പ ണ്ടാക്കി വെക്കൂ. പിന്നെ അപ്പ എടുത്തിട്ട് നമുക്ക് ചൂടാക്കിയാ മതിയല്ലോ ആഹ് രാത്രി കെടുക്ക്ണ മുന്നേ ണ്ടാക്കിയെക്കും. അഹ്, ആഹ് അതെ, അപ്പ എണിക്കുമ്പോ ചൂടാക്കും. അപ്പൊ അവർക്ക് ചോറൊടുക്കും. ആ അപ്പൊ ഞാ അപ്പ മുട്ട പൊരിക്കും. അപ്പൊ പുണ്ടങ്ങും. മുട്ട പിന്നെ നേരത്തെ പൊരിച്ചക്കാൻ പറ്റില്ലല്ലോ.
പറ്റത്തില്ല.
അഹ്, ആപ്പ മുട്ടു ആഹ് അതെ അങ്ങനെ ചെയ്യല. ഞ്ഞിപ്പം മീന് കായം തേച്ച് വെൾച്ചിക്കണെങ്കില് മീൻ ഉണ്ടെങ്കില് മീൻ പൊരിച്ചെടുക്കും.
ഓഹ് ഓ ഉം അങ്ങനെ ഒത്തിരി നമ്മള് തന്നെയാണോ താമസിക്കുന്ന അന്നരം
അതന്നെ അതെ ഒറ്റക്കാണ്. ആഹ് ഞാനും പിള്ളേരന്നെള്ളു വേറെ ആരുല്ല പിന്നെ കാക്ക ഗൾ ത്തിലും പോയില്ലേ
ആഹ്, ഇക്ക പോയല്ലോ. ആ ഞങ്ങള് തന്നെയാണ്, ഹസ്ബൻഡ് ഇവിടെ വർക്കിന് പോയി വന്നില്ല. ഞങ്ങള് നാലു പേരും. മക്കളും
അഹ് അ
ആ അല്ല രണ്ട് കുട്ടികളെ രണ്ട് കുട്ടികളെ ഞാനും ഹസ്ബൻഡും നാലു പേര് ഉ ഞങ്ങും എല്ലാവരുും കൂടി നാലു പേര് ഉം മക്കള് പഠിച്ചോളൂ എങ്ങനെയാ
ആഹ പഠിക്കും
കുഴപ്പില്ല ഇക്ക ഇല്ലാത്തന്റെ കൊഴപ്പൊന്നുമല്ല അല്ലെ
ഏയ് അതൊന്നുമില്ല ആഹ അതള്ളു അക്കെ തനിയെ ചെയ്യും പിന്നെർക്ക് അവർക്ക് കിട്ടാത്തൊക്കെ ചോദിക്കോ അപ്പൊ പിന്നെ ഞാന് എന്ത്യും അവർക്ക് പിന്നെ ഇനിക്ക്റിയാത്ത ഞാൻ യൂട്യൂബിലൊക്കെ ഇട്ടെടുക്കും
ഉം ഹ നോക്കി പറഞ്ഞോളൂ ഉം ഉം എളപ്പ
പി ആഹ പഠിക്കാ പിന്നെ കേരള സിലബസ് അല്ലേ അവിടെ എങ്ങനെ
ആഹ കേരള സിലബസ് ആണ് പഠിക്കാൻ കൊഴപ്പില്ല പക്ഷെ മടിയ ഇരിക്ക
ആഹ മടിയൊന്നുമല്ലട്ടോ
പിടിച്ചു നിരുത്തുകന്ന് പറഞ്ഞ നമുക്കൊരു വലിയൊരു പണിയാ ഇരുന്ന് കഴിഞ്ഞഞ് കിട്ടി കഴിഞ്ഞഞ് നല്ല കാര്യ
ഇവര് സ്വായം ചെയ്യും ഇനിയിപ്പോൊ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് എഴുതൊക്കെ കഴിഞ്ഞിട്ട് ആ മച്ചേ ഉറങ്ങട്ടെ ച അന്നഞ്ഞ ഉറങ്ങിക്കോളിന്നറി
ആഹ ഉഹ
അപ്പൊ ഞാൻ നേരത്തെ തന്നെ ചോറൊക്കെ കൊടുക്കു എന്ന പിന്നെ പഠ പ അടിയിൽ ചോറുന്നുണ്ടല്ല പിന്നെന്ത പഠപ്പ് കിഞ്ഞി് ചോറ് കൊടുക്കാൻ ചോറന്ന് കഴിഞ്ഞിട്ട് കടുക്കാനും പറ്റില്ല അും നമ്മക്ക് കേടല്ലേ
അതെ അതെ
ചോറ് ആദ്യം കൊടുക്കും എന്നിട്ട് പഠിക്കാനുംയി
പഠിച്ചോളാംമ്പ ഞാനും ഇന്നലെ വരെ ചോറ ആദ്യം കൊടുത്ത അപ്പൊ ഇന്ന് ഇവിടെ വന്നപ്പോ അമ്മച്ചി ച ക്കേടയില്ലേ
ആഹ
ന്റെ അമ്മ ചക്കേട ഉണ്ടാക്കി തന്ന വിട്ടും അപ്പ ആ ചക്കേട കഴിക്കാൻ വേണ്ടി ഞാൻ ക കടുംകാപ്പി എടുത്തു
ആഹ
എന്നാല കോമ്പിനേഷൻ ആവളോ
അതെ അതെന്നെ ഇന്റെ കുട്ടികൾക്ക് അങ്ങനത്തൊക്കെ ഉണ്ടെങ്കി പിന്നെ രാത്രി ചോറന്നൂല കേട്ടോ വിട്ട് ഞാന് പിന്നെ അങ്ങനെ ഞൻ അത ഞാൻ അങ്ങനെണ്ട് വൈകുന്നേരം എന്തെങ്കിലുമ ഒക്കെ ഉണ്ടാക്കൂല ഇനി പ അതിവാ ഉണ്ടാക്ക അ രാത്രി അവര് ചോറന്നൂല അങ്ങനെ ഇണ്ടോ അവർക്ക് അതന്നെ വയറ് നിറച്ചണ
ഇത് കുട്ടികൾ അവിടെ വന്ന ഇരിക്കണേ അപ്പൊ അവര് ഓൾറെഡി കഴിച്ച് ചായയും കുടിച്ചിട്ട വന്നേ അപ്പൊ ഇപ്പ തന്നെ ഞാൻ അമ്മാ നിന്നോട് പറഞ്ഞു അങ്ങ ചോറ് ചൂടാക്കിക്കോ ഞങ്ങള്ൾ കൊറെ നേരമായി ചായ കുടിച്ചിട്ട് വന്ന സമയത്ത് കുടിച്ചാന്ന് പറഞ്ഞു പക്ഷെ നല്ല പത്ത് മിനിട്ട കഴിഞ്ഞാൽ ചോറ് ടാക്കിയില്ല ചോറ് വെറുതെ കളയന്നുള്ളൂ രണ്ടുേരും കഴിക്കില്ല
ആഹ
ചോറ് വിളമ്പിീട്ട് വെറുത കളയും
അതെ
ണ്ട് കഴഞ്ഞൂട
നിങ്ങളെ ആ നിങ്ങളെ പുതിയപ്പള എപ്പഴാ വരിയാ
എട്ടരയാവും
ആഹ എന്നാ ശരി